ഹലോ ആഹ് സുഖാണോ ആസുഖം
ഹലോ കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നു നിങ്ങൾക്ക് കേക്കുന്നില്ലേ
കുറച്ച് സൗണ്ടില് പറയാ എളുപ്പാ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം അവിടുത്തെ
ഈടെ നല്ലവിശേ നല്ല മഴ
അവിടെ എന്തൊക്ക വിശേഷം മഴയുണ്ടോ വെയിലാണോ
നല്ല മഴ മഴയിണ്ട ഇവടെനല്ല വെയ്ല രാവിലെന്ന മഴയാ ഇങ്ങട് മഴയ എന്നിട്ടീടിപ്പൊ ചെറുങ്ങനെ പാറ്ന്നീണ്ട് രാവിലെനല്ല മഴയാന്ന് ഈടിപ്പിങ്ങനെ പാറു ഇവിടെ വെയിലില്ല ഫുള് ഇരുട്ട്മൂടി
പനിച്ചിട്ടിങ്ങനെ ചിന്തിക്കണ എങ്ങനെയാ ഡോക്ടറെടുത്ത് പോവാ അപ്പഴത്തേക്ക് നല്ല വെയില് വന്നിട്ടിണ്ട് ഇനിയിപ്പ ഡോക്ടറടുത്ത് കാണിക്കാൻ പോണം
മഴ കൊണ്ടിട്ട
അല്ല അത് അന്ന് മിനിങ്ങാന്ന് തണുപ്പിച്ചൊരി ഫ്രൂട്ട്സ് എടുത്ത് തിന്നിട്ട്
ആഹ് അത് ഫുഡിൻ്റേല് വന്നത
ആഹ് അല്ല ഭക്ഷണോ തണുത്തത് ഈ കാലാവസ്ഥ മോശല്ലേ അന്നേരെന്തായാലീ തണുത്തത് എന്തെങ്കി കുടിച്ച ജ്യൂസ് എന്തെങ്കി കുടിച്ച ഓക്ക് കഫക്കെട്ട് വരും
ചെറുത
ആഹ് ചെറുതാന്ന് ചെറിയ ഒന്നാം ക്ലാസ്സി പഠിക്കുന്നെ പിന്നേ വിദ്യാലയുണ്ട് എന്നിട്ടയച്ചിട്ടില്ല
ഉം ഇന്നിണ്ട് ഞാൻ പഠിക്കനാന് ഡിഗ്രി ഫൈനൽ ഇയർ
ഇപ്പൊ കല്യാണേലും കഴിഞ്ഞതാ സൗണ്ടിൽ അങ്ങനെ തോന്നിയേ ഏഹ് ഫൈനലിയറാരിക്കല്ലേ
ആഹ് ഞാ ഫൈനലയിറ് ഉമ്മാക്ക് എത്ര മക്കൾ ഉണ്ട് അമ്മ ആറാള്
ഏഹ് ആറ് കുട്ടികളാ
ആഹ്
എന്തെല്ലാന്ന് ഏതെല്ലാന്ന് ആണും പെണ്ണുവ
അല്ല നാലിക്കാക്കയു രണ്ട് പെണ്ണും
എങ്ങനാ
നാലിക്കാക്ക
ആഹ് നാലാണും മൂന്ന് പെണ്ണും രണ്ടു പെണ്ണും ആഹ് ആഹ് എല്ലാതും കല്യാണം കയിഞ്ഞതാ
ആഹ് കയിഞ്ഞതന്നെ ഒരാള് കയ്ക എനി ഞാനും കഴിയാനുണ്ട് ഇനി രണ്ടാളുണ്ട്
നിന്റെ കല്യാണം കഴിഞ കഴിഞ്ഞിട്ടില്ലാലോ കല്യാണം ഒറപ്പിച്ച് വെച്ചിനാ
ഇല്ലീല്ല
ആഹ്
കരികല ഏതരിയായ്
ആഹ് കറി ഭക്ഷണം കഴിച്ചാ
ഇല്ല കഴിക്കണത്രെ കയ്ക്കണത്രെ
അതെ എന്താ ഇണ്ടാക്കീനി
ദോശയു ബീഫ്കറിം
ഏഹ്
ദോശയും ബീഫ് കറീം അവിടെ എന്താക്കിയേ
ണ്ടാക്കി രാത്ര ബെറോട്ട കൊണ്ടൊനീനി
പൊറോട്ടയോ
ആഹ് പൊറോട്ട ഏതായാലും ഇന്ന് ഇണ്ട് അത് ഞാൻ വിചാരിച്ച് ഏതായാലും ഇന്ന് തിന്നാം ഇന്നലെ ആരും പൊറോട്ട തിന്നിട്ടില്ല പൊറോട്ടയും കറിയെല്ലാം ഉണ്ട്
ഉം
നിങ്ങള് അടുത്ത് എന്താക്കീനി
ഇവിടെ ദോശയും ബീഫും
അതെയാ ഇനി ഉച്ചക്കും അതന്നെ ആയിരിക്കും അല്ലെ
അല്ല ഉച്ചക്ക് വേറന്തെങ്കിലും ആക്കും
ഇന്ന് വിദ്യാലയം ഉണ്ട് എല്ലാരിക്കും
ഇല്ല്യ
ആഹ് ദോശ പോത്ത് കറിയല്ലേ ആഹ് പോത്ത് കറിയും ദോശയല്ലേ
ബീഫ് കറിയും ദോശയും
മലയാളം ആഹ് പിന്നെ ആഹ് കേൾക്ക്ന്ന്ണ്ട്
ആഹ്
ഇത് പണിയെല്ലാം ഒരുങ്ങിയാ
ആ പണിയില് ഇങ്ങനെ നടന്ന് കൊടുക്ക്ന്ന് ഉമ്മിയും ഉഴുത്താത്തില്ലാം ഉണ്ട് അപ്പം സീനില്ല
അതെയാ അലക്കലൊന്നും കഴിഞ്ഞിട്ടില്ല
അലക്കലെല്ലാം കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് അല് രാവിലെ ആഹ് ഇന്ന് ലീവ്
അതെയാ എന്താ ചെയ്യന്ന് പഠിക്ക ചെയ്യുന്ന് അല്ല പണിയെടുക്കയാ ചെയ്യന്ന്
ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കന്ന്
ഏഹ് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ
ആഹ് ഭക്ഷണം എല്ലാം ആക്കാൻ അറിയാം
എന്താ ഇണ്ടാക്കാനറിയാം
എന്തെല്ലും ആക്കും ബിരിയാണി ലോഡഡ് ഫ്രൈസ് ചില്ലി ഏഹ് എന്താല്ലേ ബിരിയാണി
എന്തെല്ലാം ഇണ്ടാക്കാ
ഞാൻ ബിരിയാണി ഇന്തലോ സ്നാക്സ് ആക്കും
ചക്കേല്
ബിരിയാണി
കോയി എറച്ചി എട്ത്തിട്ട്
ആഹ് ഞാൻ പർഞ്ഞെരാ
ആഹ്
ആദ്യം ഉള്ളിയെല്ല് കട്ടയ്യും
ആഹ്
എഹ് പിന്നെ തക്കാളി അതില് കട്ട് ചെയ്തിട്ട് ആഹ് കുക്കറിലിട്ടിട്ട് വാട്ട് ഇതാക്കും
ആഹ് ആഹ്
ആഹ് എന്നിട്ട് രണ്ട് വിസില് വക്കും
ആഹ്
അപ്പൊക്ക് ഞാന് ചിക്കന് കഴുകി റെഡിയാക്കും
കോയി കഴുകീറ്റ് റെഡിയാക്കിറ്റ് അതില് ഇടലാ
ആഹ് അല്ലല്ല എന്നിട്ട് ഞാന് അതില് മസാല പെരട്ടും പൊരിക്കാൻ വേണ്ടിയിട്ട്.
ആഹ് പൊരിക്കണ്ട മസാല. എന്തെല്ലാ മസ സാലയാ? എന്തെല്ലാം മസാലയാ ഇടല്?
അയില് ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് ചിക്കൻ മസാല
ആഹ് ആ മസാലയില് പരത്തിട്ട്
അയ്ല് പെരത്തിട്ട് കൊർച്ച് തൈര് ഒഴിക്കും
ആഹ്
എന്നിട്ട് ചിക്കൻ ഫ്രൈ ആക്കും.
ചെറുനാരങ്ങ ഇടോ ഒഴിക്കോ?
ഇല്ല തൈര് ഒഴിക്കുന്നുണ്ടെ ചെറുനാരങ്ങാ വാണ്ടല്ലോ.
ആഹ്
അപ്പൊ അത് പൊരിക്കും.
ആഹ് ഇന്നട്ട്
എന്നിട്ട് അത് പൊരിച്ചിട്ട് മറ്റേ ഈ മസാലയില്ലേ കുക്കറിലിട്ട
ആഹ് ആഹ്
അയില് കൊറച്ച് ഇത് ഇടും മസാല പൊടി ഗരം മസ്
ആഹ് ആഹ്
കുരുമുളക്, ഉപ്പ് അയില്ടും.
ആഹ് അതില് ഇട്ട്
ഇന്നട്ട് ഈ ചിക്കൻ ഫ്രൈയും അയിലേക്ക് ഇടും.
അതെല്ലാ ഇട്ടിട്ട് ഇതു ഉടലാ ല്ലാ ഇത് പൊരിച്ചിട്ടാ ഇടാ?
ഇത് പൊരിച്ചിട്ട് ഇടും.
ആഹ് ഇത് പൊരിച്ചിട്ട് ഇടല്. മറ്റേല് കൊറച്ച് ഗരം മസാല ഇട്ടിട്ട് വാട്ടി വെക്കും. ആഹ് അത് ഞാൻ ഇണ്ടാക്കലിണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ പൊരിച്ചിട്ടാക്കലില്ല.
ആഹ്
ഇങ്ങനേ നിങ്ങൾ വെക്കൂ. വേറെം മോഡൽല് ഒന്നും വെക്കൂല?
ഞാൻ പൊരിച്ചിട്ടാന്ന്ട്ടാ ഇണ്ടാക്കല്. ഞാന് അങ്ങനെ ഉണ്ടാക്കിട്ട്ല്ല. പിന്നെ അങ്ങനെ ആക്കല്ണ്ട്. മറ്റെങ്ങനെ നിങ്ങ പറഞ്ഞ പോലെ ആക്കല്ണ്ട് ചിക്കൻ പൊരിക്കാട്.
അഎങ്ങനാ?
അത് ഞാൻ ആക്കിട്ടില്ല ട്ടാ. അൻക്ക് അങ്ങനെ ആക്കുന്ന ഇഷ്ട അല്ല.
ഇയ്യെന്നെ വീട്ടില് ബിരിയാണി വെക്കല്?
അല്ലല്ല. ഉമ്മി ഉമ്മാക്കും ഇത്താത്താക്കും. എടക്കല് ഞാനാക്കും. ഞാൻ ആക്കിയ പിന്നെ കേണിഞ്ഞ് പോവും. പിന്നെ ഇവറ് പറയും, ആഹ് എന്റെ വീട്ടിലന്നെ.
കല്യാണം കഴിഞ്ഞതാ?
ആ കല്യാണം കഴിഞ്ഞത്
കല്യാണം കഴിഞ്ഞ് അങ്ങോ ഭർത്താവിന്റെ വീട്ടി പോക്കില്ല നിക്കല് ല്ല അതെയാ അന്നരം ഭർത്താവിന്റെ അല്ലാ എട്ത്തിന്റെ ഭർത്താവ് എവിടെ എവിടെയാ
ഭർത്താവ് ഗള്‍ഫില
ആഹ് കുട്ടികള് ഇണ്ടോ
ആ ആ ഇണ്ട് ഒന്ന്ണ്ട്
ഒരട്ത്തി കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ
അനക്കൊരു ഏട്ടത്തീല്ലു
ആഹ് പിന്ന അന് ആങ്ങളെയോ
ആങ്ങള കൈന്
കല്യാണം കഴിഞ്ഞതാ
മൂന്നാള് കഴിഞ്ഞ്
അതെയ ആങ്ങളാരല്ലാം നാട്ടി തന്നെയാ
ആ നാട്ടിലെന്നെ ഒരാള് മസ്‌കറ്റ്
ഇത് കല്യാണം കഴിഞ്ഞിട്ട് കുട്ട്യാള്ണ്ടാവെര്ക്കെല്ലു
ഇല്ല്യ ഒരൊന്നിപ്പൊ കൈഞതേ ഇല്ലു
അതെയാ ആ
ആഹ്
അമ്മായി വെര്ത്തലുണ്ടാ ഇബട്ത്തന്നെ നിക താമസിക്കല്ണ്ടാ
ആ ഇവ്ടെ വൺ വീക്കല്ലാ ന്ന്ക്കും
ആഹ് ഒരാഴയ്ചല്ലാം ന്ന്ക്കയ്ര്ക്കും ലെ
ആ പെര്ന്നാക്ക് വന്നീനീ പെര്ന്ന്യാഴിഞ്ഞിട്ട് വന്നീനീ
ആഹ്
പിന്നെ നീ ടൂറല്ലാം പോക്ണ്ടാ സ്കൂൾന്ന്. വിദ്യാലയത്ത്ന്ന്
ടൂറൊന്നുഅയ്ക്കില്ല ആവണത്ര ത്രിപ്പ് നമ്മളെ ട്രിപ്പാവണത്രെ ലോങ്ങ് ട്രിപ്പാന്ന് ഒവ്ടെ ക്യാശ്മീറങ്ങനെല്ലെരിക്കും
അതെയ പരീക്ഷക്ക് മാർക്കെല്ലും ണ്ടാ
ആ മാർക്കെല്ലോംണ്ട് കൊയ്പ്പൊന്നുല്ല ഞാബിക്കോം
ബികോമെന്നെ ബികോം സി യാ മറ്റ
അല്ല ബിക്കോമ്
ബി കോം മാത്ര നീ പോയിട്ട് പടികലല്ലോ ഓൺലൈൻലോ
ഞാൻ പോയിറ്റ് പടിക്കല ഞാ പിന്നെ വേറൊര് കോഴ്സും പഠിക്ക്‌ന്ന്ണ്ട്
അതെങ്ങനെ പൊവാങ്കയ്യ ഈ പോയിട്ട് പഠിക്ക് പ്പെങ്ങനെ കോയ്സട്ക്കാട്ക്കാൻ കയ്യ നിൻക്ക്
ഓൺലൈല്
ഓൺലെല് കോയ്സ് പഠിക്ക്‌ന്ന് അന്നേരം ജോലി കിട്ടോ
ജെസ്റ്റൊന്ന് വെർതെ രീതി
അങ്ങനാ അന്നേരോം എന്തിന്റെന്ന് കോസ്
ഏത്
ഓൺലൈല് പഠിക്ക്‌ന്നെ
ഞാനിത് വീഡിയോ എഡിറ്റിംഗിന്റയാന്ന് കോസ്
വീഡിയോ എഡിറ്റയ്യുന്നത്
ആഹ്
അങ്ങനാ ഏത് വിഡിയോ ഈ കല്യാണത്തിന്റെല്ലിതാക്ക്‌ന്ന്യ്ന്റെ വീഡിയോന്റെ
അങ്ങൻത്ത വീഡിയോ
അയിന കോസ് പടിക്കുന്നേ ഈ ഓൺലൈല് ഒര് രാള് ഈ ആയിരൊ രണ്ടായിരം കൊട്ത്ത് ചെയ്യുന്നത്
ആ അ അ ആയിരല്ല അയിന് എഴ്ന്നൂറ്
അത് ന്നാ ശരിയാക്ന്ന്ണ്ടാ വീഡിയോ ഓൺലൈല് പട്ച്ച്ട്ട്
ആഹ് അവർ പറഞ്ഞെരും നമ്മക്ക് ഡൗട്ടെല്ലാം ചോയ്ക്കാ ക്യാപ്കട്ട് യൂസാക്കിയാതി ആഹ് ക്യാപ്കട്ടില് ആക്കും
എന്നിട്ട് നിനിക്ക് നീ എപ്പൊക്കെ ചെയ്തിനാ
ഞാഇങ്ങെനെ ഇങ്ങെനെ ചെയ്യല്ണ്ട് എടെക്കല് ചെയ്യും അങ്ങനെ വർക്ക് കൈറ്റിയ്യല്ലോന്നുല്ലാട്ടാ
പിന്ന ആര്ക്ക് നിന്റെ ആങ്ങൾടെ കല്യാണത്തിന്റെല്ലൊം നീയാ ചെയ്തിനി
അല്ലെല്ല ഞാഇങ്ങെനാ നമ്മെളെ വീടിയോ മ്മളെ വീഡിയോന്നെ ണ്ടാവൂലേ ഡ്രസ്സേല്ലൊം ഇട്ട്ട്ട് ഇങ്ങനിരി അയ്ലടച്ചാക്കൂ ആഹ് പിന്നാ കോളേജ്ത്തെ വീഡിയോല് നാനാക്കും കേക്ക കേക്കിനാ
തല്ലേ ജനന ദിവസെല് നീയെന്നെ കേക്ക്ണ്ടാക്കല്
ഏഹ്
നീയന്നെ ണ്ടാക്കല്
കേക്ക് ഞാനാക്കൂല കേക്ക് സിസ്റ്ററാക്കൂ
ആഹ്
കേക്കിന് ആഹ് കേക്കിനൊള്ളപ്പണി ഓക്കെ